അ ആ
എന്തൊക്കെ വിശേഷം കേക്ക്ന്നില്ലേ
ആ കേക്കണ് ണ്ട്.
ആഹ പറയൂ ഉച്ചക്ക് ചോറ് യ്കഴിഞ്ഞിട്ട് മേലേ കേയറിയ്ക്ക
ഫോം വിളിച്ചാ കേറിയതാ.
ആ് ആ് ആ അപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടാവല്ലേ
കുട്ടിയൊക്കെ സ്കൂളിക്കണു.
ഇംകാൽ സുഖ യിഇല്ല
കാല് ഉംന്നിങ്ങനെ ഈ പാലയത്തിവ്ക്കാല് വന്ന് നേ ന്ന് ഇതാക്കണ്ട്. ഒല് പറഞ്ഞത്ര എക്സർടുത്ത്
ആ ഓല് വരവുണ്ടോ ഇങ്ങനത്തിനൊക്കെഓലു വരോ പാലിയെറ്റീവ്കാരൊക്കെ.
ഏ
അ ആഹ്.
ഒര് വരി. റിയാസിനോട് പറഞ്ഞ്ട്ട് ആ റിയാസിനോട് പറഞ്ഞ്ട്ട് റിയാസ് പറഞ്ഞ്ട്ടേ.
ആഹ് ആഹ് ന്നാള് ഞങ്ങള് മ മറ്റേ ഹമീതാക്കുൻ്റമ്മാനെ കാണാൻ പോയപ്പൊ പറഞ്ഞ് അവ്ട്ക്കീ വരവ്ണ്ട് ഇപ്പായിട്ട് പിന്നായ്ച്ചീലായ്ച്ചീല് വരവ്ണ്ട് പാലിയേറ്റീവ്കാര് നോക്കാന്. ഇപ്പമീതാക്കുന്റവ്ടെള്ള് ന്നട്ട് ന്നോട് ന്നാള്ന്നോട് പറഞ്ഞ് ഓലൊക്കെ കാണാൻ വന്ന അവ്ടന്ന് തായത്ത്ന്ന് കൊറേ പെണ്ണുങ്ങള് വന്നീന് കാണാന് ന്നൊക്കെ പറഞ്ഞ്.
ആഹ്
ആഹ് ഹാ
പിന്നെ
ഞാനും പോണംന്ന് വിചാരിച്ചീന്നു, ഇപ്പങ്ങണ്ടന്നെ കൊണ്ടോയത്രേ, ആഹ് ഇബ്ട്ക്കൊണ്ടോയോ?
കൊണ്ടോയീന്ന് പറഞ്ഞ പോലെ തോന്നിക്ക് ആരേറ്റപ്പോ.
പ്പമ്മേ എന്തായാലു ഞങ്ങള് കാണാൻ പോയിട്ട് ഞങ്ങള് പറഞ്ഞ് ഞങ്ങളൂണ്ട് ഞാനൂണ്ട്ങ്ങളപ്പംന്നർഞ്ഞു. അയ്നിങ്ങട്ട് പോരാന് പൂതിയായിട്ട്ണ്ടാവൊയ്കാരം അങ്ങനെ പിന്നെ അപ്പൊ പിന്നെങ്ങട്ട് പോന്നക്കും
അല്ലെങ്കിലുപ്പോ ഓല്ക്ക്പ്പോ ഓരോ മാസം ഓരോ മാസം ഓരോ മക്കളോട് നിർ ക്യാ മതി ഓല് പ്പ എന്ത് മക്കള്ണ്ടായിട്ട് എല്ലാര്ക്കുംതാണ് ഇഞ്ഞയ്ക്കോട്ടെ ഓലെപ്പീമ്മീള്ളന്ന്
ആഹ് അതാ എല്ലാരും പറയ്ണേ ഓരോ മാസം ഓരോരു ത്തര് നോക്ക്യാ പോരെന്നാ പറയ്ണത് അതിനോൽക് വെയ്യ പിന്നെന്താ പിന്നെ. അതെന്താ സംഭവന്നെച്ച ആദ്യോല് മൊതലോരിയെച്ച് കൊട്ത്തു ഞങ്ങളെ വീട്ടേര് പറെയ് അതാണ് പ്രശ്നായത് അങ്ങനാരെങ്കിലും ചെജ്ജോ മക്കക്ക് കിട്ടണ്ടത് കിട്ട്യാ പിന്നോ നോക്കൂല അതേതായാലും ആദ്യന്നട്ട് എന്താണ് കൊറേ എല്ലാര്ക്കാണ്ട് ഓരിയെച്ച് പെമ്മക്കക്കാ കൊട്ത്തതുല്ല. അപ്പെന്താട്ടീ പെമ്മക്കള് വരലു ഇരിക്കലൊക്കെ നിർത്തീലെ പിന്നെ ഇപ്പീ ആമ. മക്കൾ നോക്കോ ആൺമക്കൾ നോക്ക് ണില്ല ഓൽക്ക് കിട്ടണ്ടത് കിട്ടീലെ വിചാരിച്ചാ അങ്ങനൊരിക്കലും ആരും ചെയ്യാൻ പറ്റൂല്ല. എന്തെങ്കില അത്യാവശ്യണ്ടെങ്കി അപ്പൊന്തെങ്കിലു സ്ഥലം അത് വീട് വെക്കാനോ അല്ലെങ്കി മറ്റ് അങ്ങനെന്തെങ്കിലൊക്കെ കൊട്ക്കാന്നല്ലാതെ.
ഓരാള് നിക്ക്ണത് ന്നെല്ലാർക്കും വന്ന് പോക നാലാള്ക്കും ഒരാള് പെരീലാവുമ്പൊ ഓരോ. പെരീലാവുമ്പൊ അയ്നൊരു വെർ‌പ്പ് വാണ്ടെ ലോചിച്ചിട്ടാണ് ഓലെ തറവാട്ട് കെട്ത്ത്ണ്ന്നാ പറഞ്ഞത് പക്ഷെന്തായാലുപ്പഞ്ഞ് ഇപ്പേതായാലും അങ്ങനെ പോയി.
അത് അയ്ന് ചെന്നാല്. ഒന്ന് കൊറച്ചേരവ്ടെ കെട ഇര്ക്കോ വർത്താനം പറയാന ർഞ്ഞ്ട്ട് അയിന് ഭയങ്കരാഗ്രഹം അങ്ങനെതായിട്ട് ആഹ് അതോണ്ടൊന്നല്ല ഒറ്റക്കാവ്മ്പോ എന്തേലൊക്കായ ലെന്താ ചെയ്യലേ
ആഹ്
ഉം ഉം ഈ നൂർജെന്ത്യെ ഇന്നോട് പറഞ്ഞ് വേറെന്തേലും പറഞ്ഞ ഇയ്യ്.
ഏഹ് ഏഹ് നൂർജച്ചത് വിട്ടന്ന്ക്കാണ്.
ആഹ് അങ്ങനെ. ഈ അത് കൊറേണ്ട്പ്പെന്തൊക്കേ വേറെ കൊറേ വേറിം ഫ്രീയായിട്ട് ഓൺലൈനിലെന്നണ്ട് ഏതൊക്കെ പെണ്ണ്ങ്ങളെന്തൊക്കെ ചേർക്ക്ണണ്ട്.
ഇന്ന് പെരു പെണ്ണ്ന്നോടർഞ്ഞ്ന്നു ഓലിതില് ചേർ ചേർ ചേ പ്പോതായി നിന്ന്ക്ക്ണ് ന്തോ പറഞ്ഞു
ജീവനെയറില് പിന്നെ പൈസ റെണ്ട് അത് കൊഴപ്പല്ലാതെ പോവ്ന്നുണ്ട് അതെങ്ങനേണ് അതെങ്ങനേണ് ദിവസെങ്ങനേണ്? ഏത്?
ജീവന് ഇല്ല്യെയ് അത് ഞാന്ല്ല്യെ ഇജ് ഇജ് പിന്നങ്ങനെ നോർ ഇക്കണ്
അതിപ്പോഴും പഴയമാതിരി വന്നോക്കും ജീവനർ മറ്റേ ഞാൻ അറുന്നൂറ് ആ പെണ് മുന്നൂറ്ടുത്ത് ഞാൻ മുന്നൂറ് കൊടുത്തു മുന്നൂറ് ആവയിരിക്കും ഇനി അത് മറ്റേ ഇരുപത്ലായാല ഇരുപത് എൺപത് ദിവസം ഉണ്ടാവും
രണ്ടല് ഇരുപത്
അപ്പം നമുക്ക് ആ ോട്ടിൽ ആയിത്തി അറുന്നൂറ് എട്ട ആയിരംറപ്പ ലാഭം അറൂറ്റപ്പ നമ്മൾ അറക്കിയതുംണ്ടാവും
ഉഏ അയിനെഞമ്മള് എന്താ ചെയ്യല് അയി്നെ അതിലിങ്ങനെ ഓട്ടോമാറ്റിക്കായി കേറുക
അല്ലല്ല ആ അ ഡെലി മറ്റ ഓട്ടോമാറ്റിക്കായിയനിക്കേണ്ട ആവ്യൊന്ന പിന്നെ കോടുണ്ട് വൈകുന്നേ വൈകുന്നേരം ഉറുപ്പിട്ടോ പിന്നെ ഉ പിന്നെ വേറെ എന്തോ നമ്മൾ നിൽക്കിയാലോ ഒരു ഉറുപ്പിട്ടോ അങ്ങനെ രണ്ട് ഉറുപ്പി ഇത് കിട്ടും പക്ഷെ നല്ല ടാക്സ് പുടിക്കുന്നുണ്ടോ എത്ര ശതമാനുണ്ട് പക്ഷെ ആ ശതമാനം നമുക്ക് കി പോകണത് എന്ത് കേട്ടാ നമുക്ക് ഈ കോഡ് കൊടുക്കാം. പിന്നെ എട്ടറ്റ ഒമ്പത് എട്ട് ഒമ്പത് മുതൽ എത്ര വരെയാണ് കൂടു ഒരു ചപ്പോ നാല്ുപ്പ കിട്ടും ഇപ്പപ്പോ പുതിയത് വന്നതാണ് മറ്റേ ഞാന്തായാല ഇങ്ങോട് പറഞ്ഞില്ല രണ്ട് പ്രാവശ്യ രണ്ടെ അക്കൗണ്ടോ മൂന്ന് അക്കൗണ്ടൊക്കെ കൂടിന്ന്ോന്ന് അതിന് നല്ല അത് കിട്ടിയിരുന്നു പിന്നെയാണ് ലാസ്റ്റ് ആയപ്പോൾ ആ പട്ടിയത്
ആഹ്
ണികുണ്ടപ്പോ ചെറു കൂടുക പൊട്ടൂില്ലന്ന് പറയാൻ പറ്റൂലല്ലോന്ന് വിചാരിച്ചിട്ട് ഇപ്പ ചെറത് കൂടിണ അറുന്നൂറിന്റെത് ആ പിന്നെ കുഴപ്പില്ലല്ലോ മുന്നൂറോള എടുത്ത് മുന്നൂറ് ഞാന എടുത്തോ
ഞാൻത അങ്ങനെ ഫസ്റ്റ് ഇട്ട ോൾ കൊടുക്കയ
ആഹ് ആ പറഞ്ഞോഞ്ഞങ്ങ മൂറയിരത്തി മുന്നൂറ്റി അമ്പതൊക്ക ആയിട്ട എടുക്കുള്ളൂ പിന്ന മുന്നൂറ് ഇട്ടുവല്ലോ
ആഹ
അങ്ങനെ പിന്നെ അത് ഉറക്കം കൊടുത്ത പിന്നെ തീർന്നല്ലോ
എന്റെ കിട്ടട്ടന്ന മ മന്നോ ഇന്റെ എടുത്ത് ച ചേര്
ആ അത് ഇന്ത്യല് പിന്നെ ചേരുമ്പോ ഒരു അമ്പൂറ്പ്പ ഇട്ട തോന്നും പിന്നെ ആ ചേരുമ്പോ മു പറിപ്പി വേറെയും കിട്ടുന്നുണ്ട് എ നക്കിട്ട് എമ്പത്താണ് ഇത്ര പെെന്നായത് കൂടിയിട്ട്
ഉ അല്ല ഉ
ആയിട്ടുള്ളത് കൂടാൻ മതി ഇതൊക്കെയെ പിന്നെയും കുഴപ്പമല്ലാണ് നക്കൊന്നും അറിയേണ്ട വെറുതെ ഇരിക്കണവർക്ക് തർക്കമില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഭയങ്കര തിരക്കായി പോയില്ലേ
അല്ല ആകെ കൊടുങ്ങിിക്കയാണ്
ആഹ ആ് അപ്പൊ നിങ്ങൾ ഇത്തന്നെ നിൽക്കുള്ളൂ
ഉം അത എന്താവും അപ്പഴും
ആഹ് അതുകൊണ്ട് പിന്നെ പ്രധാനം അ മരിളൊന്നുല്ലേ
ആണ്ടേ ഒരാളെ കെടക്കാണ്
ഉം
ഞാനും ഒരാള് ഉറങ്ങാണ് അപ്പൊ അങ്ങനട് പോഞ്ഞി
ആ ആയലോക്ക കത്തൊക്കെ വർത്താനം എന്താ
ആരുത് ഒരിക്കൊന്നും കുഴപ്പമൊന്നുമല്ല
ഉം ആലുക്കൂട്ടം കൂടനില്ലേ ഇപ്പൊ
അൽക്കൂട്ടും കൂടുതലൊക്കെ ഉണ്ട് ഇപ്പൊ പൈസ അങ്ങനെ അടക്കല്ലിലാ
ആഹ് എന്താ ആഹ് അങ്ങ
ഉം. അയിലൊര് രണ്ടായിരം ഉർപ്ല്യണ്ട്. അയിഞ്ഞ്
ഇങ്ങത് ഇത്ര ആയിട്ട് രണ്ടായിരം ആയിട്ടേ ഉള്ളൂ
അയിന് അങ്ങനല്ലേ ഞൻ യൂസ് വന്നതിന്റെ ശേഷം കൊടുത്തിട്ട് വന്നതിന്റെ ശേഷം പിന്നെ അടച്ചിട്ടില്ലേ
അതിപ്പോ തോന്നന്നയിട്ടില്ലല്ലോ ഞങ്ങളിപ്പ ഞങ്ങള് രണ്ട് കൊല്ലം കൂടിട്ട് ഇപ്പ പതിനായിരം ആയി. പയിനായിരത്തിന്റെ മോള്‌ക്കോയി.
രണ്ട് കൊല്ലൊന്നും പ്പ ഞങ്ങളത് കൂടിയിട്ട്ണ്ടാവൂല്ലേ. ക അയിന് ഞങ്ങള് പൈസ ഇട്ത്തുവേ. പതിനേഴായിരം ഉർപ്യ ണ്ടായിനി. ഞങ്ങള് ഇട്‌ത്തു ഇപ്പൊ. രണ്ടാമത് പുതിയത് വെച്ച അല്ലേ ജോലയിലൊക്കെ എട്ട്മ്പതോ ക ഴിക്കുമന്ന് തോന്നുന്നു
ആ, അതെന്തെന്ന്ട്ട്. ങ്ങള് ഈ മറ്റേ പുതുക്കാന് അല്ല നമ്മള് ഈ അടച്ച സംഖ്യ എടുക്കാന് എന്താ ചെയ്യല്? ഇത് എല്ലാരിം ഒഴിവാക്കി എന്നിട്ട് പിന്നെ ആദ്യം ക്കണ് തുടങ്ങി
എന്ത്? അത്ഞ്ഞ് എങ്ങനെച്ച്ട്ടാ അതിഞ്ത് ഇപ്പോളൊന്നും കിട്ടൂല അത്ഞ് ലാസ്റ്റ് അല്ലാരെ പൈസ ഇടുക്കൂലേ ഒരു ഒരു പതിനേഴ് ഇരുപതൊക്കെ ആയാല് കൊടുക്കുംന്നേൽ ഇപ്പ് ആഹ് അപ്പൊ ആ ഇരുവ ആ ഇരുപതൊക്കെ ആവുമ്പൊ ഇടുക്കുമ്പള് അപ്പൊ പിന്നെ ഒഴിവാവെണ്ടോര് ഒഴിവാവ. ചേർ പിന്നെ ഇളേര് ഇണ്ടാക്ക
ആ പതിനേഴുറുപ്യോ ഏഴുറുപ്യായൊക്കെ എടുക്കുല്ലേ
കൗലിതി കഴിഞ്ഞതിനി ഞങ്ങള് പതിനേഴായിരം ഉറുപ്യാ ആയിറ്റാ ഇട്ത്ത്ക്ക്ണതേ.
ഉം ഉം എന്നിട്ട് പിന്നെ വയണ്ടോൽക്കഴയും ചെയ്യാൻ എന്താകാന്നോ
ആഹ്
ആ. അങ്ങനെ
യെയിന് കൂ കൂടാനൊക്കെ പൂതിയൊക്കെ തന്നെ. ഈ കുട്ടിയൊളൊക്കെ എന്തിനെങ്കിലൊക്കെണ്ട് ണ്ടായിക്കഴിഞ്ഞാല് ഓൽക്കൊരു എന്തേങ്കിലും പണിക്ക് പോയല് എന്ത് കയിലൊക്കെ കൂടിയാര് എന്താന്നറിയോ ഇനിയിപ്പോ അതെല്ലാം ഇവിടെ ജോ ജ്യവല്ലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമ്പേത് ജ്വല്ലറി ഒക്കെ ജയിലുണ്ടോ
ഏയ് അങ്ങനത്തെ പരിപാടൊന്നുമല്ല ജ്യലറിക്കാര്യൊന്നും ഇല്ല ഞങ്ങളെ അടുത്ത്
അല്ല അതിന് നമ്മള എപ്പ പൈസ ഇട്ടാലും എപ്പൊ ചെന്നാലും കിട്ടൂ
ഉംഹ് അങ്ങനത്തിലൊന്നും കൂടാ ഇവിടെ സമ്മയക്കൂല മോളേ അങ്ങനത്തൊന്നും സ്വർണം വച്ചുള്ള പരിപാടിയൊന്നുമില്ല പൈസ കൊടുത്തിട്ട് ന്നേ.. മറ്റേ ആ മറ്റേ എന്താ നൂറുപ്പ്യ നൂറുപ്പ്യ ട്ത്താ ഒരാഴ്ച്ചയിന്ന്
ഞാൻ അയൽക്കൂട്ടത്ത്ന്ന് ഇട്ത്ത്ട്ട് നേരെ അവിടെ കൊണ്ടയിച്ചു എന്നിട്ട് പിന്നെ അവിടുന്ന് ടുത്ത് പിന്നെ അവിടുന്ന് ഞാനാ പൈസ എടു ത്തിട്ട് പിന്നെ ന്ന ഞങ്ങള് അടുക്കളെല് അവിടെ കവോട് അങ്ങനെ തായിറ്റ് ഉം തട്ടൊന്നും ഇണ്ടായിരുന്നില്ല എല്ലാ അപ്പ പിന്നെ അങ്ങനെ വെ വെച്ചു.
അങ്ങനെ. ഇങ്ങളെ മറ്റേന്റെ കല്യാണം ആയിട്ടില്ല രണ്ടാമത്തോന്റെ.
ഇല്ലെ. ഓന് ഗൾഫിലല്ലോ. ഇഞ്ഞ് വന്നാ കല്യാണൊക്കെണ്ടാവും.
ആഹ് ആഹ്
അന്ന് പിന്നെ ഓൻ നാട്ടില്യ ന്നെഓൾക്കുംഓ ഒന്നും പ്രായമായിട്ട് ഇണ്ടാരുന്നില്ല അങ്ങനെ ണ്ട്‌ പണ്ടം കെട്ടി പോന്നതല്ലേ
ആഹ് ആ ചുറുക്കുണ്ടത് ഇന്നാൽ ഫോട്ടോക്കെ കണ്ടിരുന്നു രണ്ടാളും ഒരെ മാരിയാ
ഉം. കൊഴപ്പൊന്നുല്ലേ. രസക്കണ്ട് കാണാന്.
അങ്ങനെങ്ങന മറ്റ മറ്റോൾക്ക് മറ്റേ ക്രാഫ്റ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. ഉം. ങ്ങട്ട് വ വരല് ഓർഡറ് ഓർഡറൊക്കെ കിട്ടല് ണ്ടോ?
ഉം കിട്ടലൊക്കെണ്ട് അല്ലാം ഞാ നല്ല മയിമ് വരുണ്ട് മോട്ടറ് ഇട്ടാ മതിയാരുന്നു
മോട്ടർയിടാതെ പോന്നക്കണോ
മോട്ടറ് ഇടകു ഉം ഞാൻ ഇങ്ങട് പോര്ന്നത് അവൽ കണ്ടിട്ടില്ല അൽ അവിടെ കിടക്കണ്
ആഹ് ആഹ് അങ്ങനെ ഇപ്പം ന്തായി നിങ്ങക്ക് രാവിലെ തിരു തിരുമ്പലും കുളിയൊക്കേ കഴഞ്ഞാലൊന്ന് മോട്ടർ ഇട്ടൂടെ
വേറെ എന്തൊക്കെയ ചോറ് തിന്നില്ലേ
ചോറിന്നിങ്ങനെ കടക്കാണ് ഇനിയിപ്പോ ഒന്ന് ഒറങ്ങും ചെലപ്പോ അങ്ങനെക്കെണ് പിന്നെ വേറെന്താ
കുട്ട്യാള് സ്
പോയില്ലേ ഉം സ്കൂൾക്ക് പോയി ഇനി സ്കൂളിട്ട് വരുമ്പോടവും ഒരു മഴ നാളെ ലീവെക്കാരല്ലേ നാളെണ്ടാവുല്ലല്ലോ മറ്റന്നാ അതെന്താ നാളെല്ല മറ്റേനാളല്ലേ ഇണ്ടാവല് ഇവർക്ക്
മറ്റന്നാ ഇണ്ടാവുല്ല നാളണ്ടാവും നാളെ വെള്ളിയായിച്ചല്ലേ
അതല്ല മറ്റൊന് ട്യൂഷൻ പോയോ ആഹ് ട്യൂഷൻ പൊക്കണ്ട് ഉം ലെയിൻ ബിസിനെക്കാരെ പോവാ നല്ല റിസ്കല്ലേ
ട്യൂഷനൊക്കെ രാവിലെ പോവും പൈസ കൊടുക്കണേനു ഇതായ മതിയായിന്നു
പഠിണിണ്ടോ
ആർക്കറിയാ
അപ്പൊ നിങ്ങക്ക്ന്താ നോക്കിയാല്
എയ്തും വായിച്ചും മനസ്സിലാവുണ്ടോയിച്ചാ ആഹ് എന്തേലും ചോയിച്ച ഞാക്കത്തന്നെ പരേല് ഉം ന്നായിക്കോട്ടെന്ന
ന്നാ ശെരി